ഓഹ്
ഹലോ
ആഹ് കേക്കണുണ്ടോ
ഹലോ കേക്കാല്ലോ എന്തു ഹലോ ആഹ് ആഹ് കേക്കണ്ടോ ആഹ് ഇപ്പണ്ട്
ആഹ് നല്ലോണം കേക്കണിണ്ട് അവിടെ എല്ലാരും സൗണ്ട് കേക്കണ്ടെനിക്ക്
ആഹ് ഇവിടെ പണീണ്ട് കുട്ടികളൊക്കെ വന്നണ്ട് ഉം എന്തൊക്കെയാ വിശേഷം
നല്ല വർത്താനം എവിടെ സ്ഥലം
ഇത് പട്ടാമ്പി താരക്കാട്
പാലക്കാട്
കാരക്കാട് പട്ടാമ്പി കരക്കാട് നിങ്ങളെ എവിടെയാണ്
ഞാന് മലപ്പുറം കാളികാവ് പറയും
ആഹ് ആഹ് ശരി പിന്നെ വീട്ടില് ആരോക്കെ ഉണ്ട് കല്യാണം കഴിഞ്ഞൊ
കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികാളണ്ട് വീട്ടില് ഹസ്ബന്ഡ് ഹസ് ബന്റിന്റെ അമ്മ
ഉം ഉം എന്നാശരി എവിട അവിട തക്കന്നെ കല്ല്യാണം കഴിഞ്ഞ
ആഹ് എന്റെ വീട് കടികാവ് അളവിട് പൂക്കൊടുംമ്പാടെ വല്ല്യ ദൂരൊന്നുല്ല
ആഹ് ശരി ആഹ് എന്റെ കല്ല്യാണം കഴിഞ്ക്കുന്നു രണ്ട് കു കുട്ടികളുണ്ട് മൂത്തോത് ഇ ഒന്നില് പഠിക്കണു ചെറുതിന് രണ്ടു വയസായപ്പോ പെൺ
ആഹ് എന്റതു മൂത്തത്. യു കെ ജിയില് ചെറുത് മൂന്ന് വയസ്സായിട്ടുണ്ട് പെൺകുട്ടിയെ
ആഹ് ആഹ് ശരി മൂത്തതാൺകുട്ടിയല്ലേ. ആഹ് ശരി പിന്നെ സ്വന്തം വീട്ടില അവിടെ ആരൊക്കെ ഉണ്ട്